ആഹാ
കേക്ക്ണില്യാ
ആഹ്.. കേൾക്ക്ണ്ടോ?
എന്തൊക്കെ? സുഖാണ് അങ്ങനെ പോണു. അവിടുത്തെ വിശേഷൊക്കെന്താ?
എന്താ സുഖാണ്. മക്കളെ പറഞ്ഞേക്കാണ്‌ ആഹാ പർഞ്ഞേക്ണ തെര്ക്ക്ലാണ് അപ്പൊ പിന്നങ്ങനെ ഏതാലും ഫോൺ വിളിയും ഇതൊന്നു കയിച്ചാലോജാര്ച്ട്ടെ
ആഹ് എന്താ ചായൊടിയൊക്കെ കയിഞ്ഞോ?
ആഹ് ചായൊടി കയിഞ്ഞ് പാത്രം കെകലൊന്നും കയിഞ്ഞിട്ടില്ല ചായപ്പൊടി മക്കള് കു ണ്ട്ക്കണ് പിന്നെദോശ, ചട്ട്ണി
ഉം.. ഉം വെള്ള ചട്ട്ണിയൊ?
ആഹ് ആഹന്നെ ചോകന്നപൊടി ചോന്ത ചട്ട്ണി ഇവർക്കൊക്കെ ചോംപ്പാഷ്ടം
ഏഹ്.. എന്താട്ട്ണ് അഹ്താക്കി തേങ്ങല്ലേ?
ആഹ് തേങ്ങാ, പിന്നെ കടർത്ത കരിയേപ്പിന്റെലൊയ്ച്ച്ട്ട് അയികൊയ്ക്ക ആഹ് ആഹ് മുളക് പൊടിട്ടാണ്ട്.
ഉം ഞാന് പച്ചെളകാ ചേർക്കാ അപ്പൊ പിന്നെ പ വെള്ളക്കളറാവും
ആഹ് പത്ത് മൂ അർക്കല്ണ്ട് പക്ഷെ ഇവർക്ക് ചെൽപ്പൊരു ദോഷയ്ട്ട് സോന്തചട്നി ആണോ നല്ലത്
പുളി ചേർക്കോ
ഏ അല്ലേ
ഉം
അതൊന്നിഷ്ടല്ല ഞാംപർഞ്ഞാ സാധാര്നമ്മളുപയോക്ക്ണ പട്ങ്ങും ക രോപിന്റെലിം അ
ഉം ആഹ് അതാണ് ശരിക്ക് ട്ടേസ്റ്റ് ചെലോല് പുളി പാരും. ചെലോല് തക്ക ഞാൻ ഇപ്പ ഇന്നല ഒരാൾക്ക് വിള്ച്ചു ഓല് തക്കാളിക്കെ അർ അർക്കുന്നർഞ്ഞു പുളി തേങ്ങേക്ക് തക്കാളിട്ട് അർച്ചിട്ടാ ഞാ
ഉടച്ചിട്ട് അയ്ക്ക് തേങ്ങ ഒഴ് ഒഴ്ച്ച് പാർഞ്ഞ അങ്ങനീം തക്കാളി ചട്ട് പിന്നെ അതുണ്ട് വേറെ
ഉം ഉം ഉം തക്കാളി ചട്നിയാറണ്ട് മറ്റേ വേറണ്ട് പക്ഷെ ഇവടെ പർഞ്ഞ തേങ്ങേക്കൂടെ ത കഴ്ട്ട്ട്ട് അട്ച്ച്ങ്ങാണ്ട് ചട്ട്ണിയക്കുംന്ന് അഅ്ഞാണ്ടാക്യോകില്യാ ഞാന് തക്കാളിം പച്ചമൊളകും വെ തുള്ളി അതൊക്കെ ചുട്ടിട്ടുണ്ടല്ലോ ഒരു ചട്ടിനി ഇണ്ടാക്കൽ അത് വേ കഷ്ടാ ഉം ഉം എന്തോ ഒരു കാ സൗണ്ടാളൊക്കെ വെർഞ്ഞ്ണ്ട് ഒര് ക്ലിയർ കുറവുണ്ടോ ചലമ്പിച്ചൊക്കെ
ആഹ് മക്കളെ ടീവി ഇട്ടീനി അവ്ടെ ഇപ്പ ശരിയായോ
ആഹ് ഉച്ചകൊക്കെ തൊട്ങ്ങിയോ? മക്കള് പോയിട്ടാവൂലെ ഏ
ചോറും കൊണ്ട് പോകും. അപ്പൊ പിന്നെ ചോറും ചായൊക്കെ കൊണ്ട് പോകലാണ് അതുകൊണ്ട് പിന്നെ വേഗാവും.
എഞ്ചോറു കൂട്ടാനൊക്കെയായോ?
ആഹ് ചോറും കൂട്ടനായി ചോറായി പിന്നെ ഇന്നലെ അയ്ല ഇണ്ടായിരുന്നു അപ്പൊ അയ്ല പൊർച്ചു.
ഉം
പി കുട്യാക്ക് പരിപ്പ്കറി കൊണ്ടോവ്‌ലപ്പോ തെങ്ങ് തോ കൂട്ടാനൊക്കെ വെച്ച്
ഉം ഉം ആർത്തെ എണീക്കു ആക്കാരല്ലേ.
ഏ
നേർത്തെ അടുക്കളികേരൂലെ
ആഹ് അഞ്ച് അഞ്ചരാവ്‌മ്പണീക്കും പിന്നന്ന് നിസ്കാ കഴിഞ്ഞ് വന്ന് ചായ വെക്കും പിന്നെ ഒന്ന് കട്ക്കും പിന്നെ ചോറു പീപടും പിന്ന്യേന്ന് കടക്കും അ് മമ്മു ഏപടോ
ഓ ഞാന് എണീക്കാനൊക്കെ നാല് മണീക്ക് എണീക്കും ഞാ അട്ക്കളീല് ആറു മണിക്ക് ക്കേറിയാൽ പിന്നെ എന്റെ ഹസ്ബന്റ് ആറേമുക്കാലിന് പോവും. പക്ഷെ ചോറുന്നൂല്ല ചോറയ്ക്കാങ്ങട്ട് വെരും ചായിം കടീം ബ്ലാസ്കിൽ കൊണ്ടോകും കുടിക്കും ചെയ്യും ഉം അത്‌ കഴിഞ്ഞിട്ടപ്പ ചോറ് കൊണ്ടാവാതോണ്ട് ചോറ്ന് കൊർച്ച് ലൈ ഇപ്പൊ ഇണ്ടാക്കാൻ തുടങ്ങുള്ളൂ ഞാന് നേർത്തെ കൊണ്ടുപോകയലാരുണ്ടാവുമ്പോ അയ്ന്റോട് കൂടെ തന്നെ പണിയാണ്
ആഹ് ചോറ് കുട്ടാനോണ്ടന്ന ന്നടവുലാ രാവിലെ ഈ പണ്യേളക്കെ കഴിഞ്ഞു ഞ് ഞ് പാത്രം കഴുകാനുണ്ട് പിന്നെ ഉം എന്താ മൂള് പോകുമ്പോത്തിന്
ക്കെ ഉണ്ടാവുള്ളൂലേ
ആഹ് മോള് പോകുമ്പോത്തിനകട്ചേരി തരും. പിന്നെ അൽക്കാ വെല്ലിയോള് പത്ത്ല് പിന്നെ രണ്ടാമത്ത ആർല് ചെർത് മൂന്നില്
ഉം മോന മോള
ഞങ്ങളും കടന്നൊ
ഉമ്
ഉ
പിന്നെ ഹസ്ബൻഡിന് എന്താവർക്ക്
ഉപ്പേന്റെ കടയിലാണ് ഞാന് ആഹ് ഏയരരാകുമ്പോ പോകും പിന്നെ രാത്രി ഏരര ആമ്പഴെ വരുള്ളു
ഉം
ആഹ് പലയരക്കട എല്ല പാടല്ലേ സ്റ്റൊറ് പോലെ ആഹ് അല്ലെ കൊറച്ച് ദൂരെ പോണം
ഉം സ്വന്തം കടെലെ പണി നിക്വ ജോലി കയറിനി ഉം ഉം ആഹ് ഇവിടെയും ഒന്ന് ഫർണിച്ചറും കടയിലന്ന് ഒരാവിലെ പോയി ഇനി ഉച്ചക്ക് ചോർന്നാൻ വരും പിന്നെ വൈകുന്നേരം വരും അതില് വേറെ സൗണ്ട് ഡി ടി വി ടി വി അയിന്റെ അടുത്ത്ന്നെ സൗണ്ട് വ വേറെ സൗണ്ട് ഉം
വാതില അടച്ചു പോുന്നു
ഉം ഞാൻ പറയണത് കണ്ടന്നെ തിരിച്ചു കേൾക്കുകയണോ എന്തോ ഒരു റിപ്പീറ്റ് ഉണ്ടായല്
ഇതാകണെ ഞാന അങ്ങനെ വരുമ്പോ കോള് കട്ടാക്കിയിട്ട് പിന്നെ വിളി
ഉ കപ്പഞ്ഞ കപ്പാക്കണ്ട പിന്നെ എന്തൊ ക്കെ ഉച്ചക്ക ആ മീന് മീനയില്ലല്ല
ആഹ് മീൻ അയലപൊര്ച്ചു പിന്ന ചമ്മന്തി ഉണ്ടാക്കി ആഹ്
നല്ല വിലയാണല്ലോപ്പ മീന ട്രോളിങ് ആണലൊ ഞാനെന്റെ മീൻലെ വെള്ളം പാർന്നവെച്ച് വിട്ടണ്ട് മുറിക്കാനും ഞ ഇടവാേണന്ന്
ആഹ് എന്താ മീന്
അടവ് അടവില്ലേ
ആഹ് ആഹ് ശരി ആഹ്
ആഹ് ഒരിക്കണം കുറച്ച് വലുപള്ള സൈസ ആണ് ഇന്നലെ അയിലെ എനി ഇന്നലെ അയ്‌ലോ ണ്ട് കറി വെച്ചു
ആഹ്
വലിയ വലിപ്പൊന്നുമ ഇല്ലാത്തൊരു നടുത്തരായി അയിലായിരുന്നു
ആഹ് ഇതോന്തങ്ങ ഞാ പിന്നെ അവര് കടയിൽ നിൽക്കുമ്പളേ അവിടെന്നാണ് പറയത് പിന്ന ഇങ്ങോട്ട് എത്തുമ്പോത്തന്നേ ആഴരാവൂലെ അപ്പം മീനാകെ മീനിന്റെ പരിവൊക്ക ഒരു വിധമാറും അ ചെലപ്പോ നല്ല മീനല്ലെങ്കിൽ ഞാന് വറ്റിച്ചു വെക്കും പുളിയൊക്കെ ഇട്ടണ്ട്
ആ് എനിക്കല്ലെങ്കിലും പറ്റിച്ച ഇതൊക്കെ തന്നെ ഇഷ് ഇറ്റയ്ക്ക് മീൻ വിറ്റിച്ചതാണ് നേക ഇഷ്ടമുള്ള സാധനം ഉം അപ്പൊ പിന്നെ എന്തേർക്കും ഓരോരുത്തർക്കും ഒക്കെ പൊരിക്കണം അപ്പൊ പിന്നെ പിന്നെ രണ്ടും കൂടി മെൻക്കെടാൻ ആവുലാച്ചിട്ട് ചെലപ്പോ ഞാൻ അങ്ങനെ ആണ്ട് പൊരിക്കും ഇന്നലെ പിന്നെ കറി ച്ചും നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിൻ ഞാൻ അതിന്ന് കൂട്ടാണ് തേങ്ങൊക്കെ ചുട്ട് കാണ തേങ്ങയും ചുവന്നളകൊക്കെ ചുട്ട് ചമ്മന്തിരിച്ചക്ക കാശ് ചെറിയ പുളിയൊക്കെ ചേർത്തതായിരുന്നു.
ആഹ് അതൊരു ടേസ്റ്റ് ആണ് വെറൊരു ടേസ്റ്റ് ആണ്
ആ മാനുണ്ടെങ്കിൽ ഞാൻ പറയാ മീൻകറി മേണ്ട ചോറ്റിക്കത് മാത്രം മതിപറയും
ഉംആഹ് അതനെ ആ വേറൊന്നും വേണ്ട നമ്മൾ വറ്റിച്ച് വെച്ച കറയ്ക്കളിലെ ഇത് പിന്നെ പൊരി ണ പിന്നെ ഒരു വേറെക്കറി വേണം ചെലോടു തുപ്പേരി വേണം
ല്ല ഇറച്ചി മീനൊന്നും കിട്ടില്ലെങ്കി പിന്നെ അന്ന്. കൂട്ടാനും ഇല്ലാത്ത പോലെ എത്ര പേര്ന്നും ഉണ്ടാക്കിട്ടും കാര്യല്ല പിന്നെ എന്തൊക്കെ കൃഷികളൊ കെണ്ട പച്ചക്കറികളൊക്കെ ഉണ്ടോ
ഇൻ്റതായിട്ടുംല്ല കൃഷിയൊക്കെ ചെയ്യുംപടെ എന്താല്ല പറമ്പില് പിന്നെ ഇത് ഇത് തക്കാളി തൈ ഉണ്ട് പിന്നെ പയറുണ്ട് അപ്പൊ നമ്മള് ഓരോ ദിവസത്തില്ലേ അങ്ങനെ ഒരു മൂന്നാാലന്നോ മൂന്നാല് പയറ് പിന്നെ രണ്ട് കൊറക്കുണ്ട് ആ ആഹ അങ്ങനെയല്ല കിട്ടി പിന്നൊ കോവക്ക അപ്പൊ ഒരു ഉ പരിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പയറൊക്കെ കൂട്ടീട്ട് അങ്ങനെ
ഉം കൊവക്കൊക്കെ വേഗം ഇണ്ടാവൂലേ നല്ലാം പെട്ടെന്ന് കായക്കും തോണ്. ഉം അത് മൂത്താ കൂള്ളൂ രസമളായത് ആകുമ്പോ തന്നെ അറ്ത്ത് പേരിക്കണം ഒരു ഒരു കൊഴപ്പം ഇപ്പേ കാരണം ചുവന കളറായാല് ഉള്ളൊക്കെ ചുവപ്പാവും മൂത്താല് അതടി തേങ്ങൊക്കെ ചതച്ചിട്ടട്ട് തോരൻ വക്ക. നല്ല രസ കോവക്ക ഇജ് വെച്ചോകീ രുന. ഉം ഒര് വല്ലുളിയൊക്കെ ഇട്ട് വാട്ടീട്ട് ആണ്ട് ട്ടാ മതി അപ്പൊ പിന്നെ ഇപോരി കൊ കുറച്ചാണെങ്കിലും ഉണ്ടാവും.
ആഹ്
വല്ലുള്ളി ആഹ് കടക് പൊട്ടിച്ചിട്ടേക്ക് വല്ലുള്ളി ഇട്ട് വാട്ടിട്ടേക്ക് കോവയ്ക്ക് അരഞ്ഞിട്ടിട്ട് തേങ്ങൊക്കെ ചഴച്ചിട്ടല്ല ടേസ്റ്റ് അപ്പൊ പിന്നെ കൊറച്ചുണ്ടാവും ചെയ്യും ഉള്ളിയൊക്കെ വാട്ടി ഉണ്ടാക്കുമ്പോ അങ്ങനെ ഉണ്ടാക്കിയ കൊണ്ട് രസാ
ആഹ് ഇത് കോവക്കൽ ചിലപ്പോം കൊറച്ച് കോവക്കൊക്കെ ഉല്ലെങ്കില് ഉള്ളി കൊത്തി കൊത്തി കഴരിഞ്ഞിട്ട് അങ്ങനെ തോർന്ന്ക്കും മെക്കറ്റിയ പോലെ
ഉം അങ്ങനെൊക്കാൻ പറ്റും എന്നിട്ട് തേങ്ങ കൊണ്ട് ഒടുക്കിട്ടാാണ് ജീരകവും തേങ്ങയും വളുത്തുള്ളിയൊക്കെ കോവ ഉ കോവക്കൊക്കെ നല്ലതാണ് നല്ല സാധന കോവക്കന്റെ ഏലയൊക്കെ നല്ലതണല്ലോ നമ്മള് വയറൊക്കെ ശുദ്ധിയാണ് സാധനം
ആണല്ലേ
ഇല്ല തളിചാലൊക്കെ നല്ലതാ അതിന്റെ അല്ലെങ്കിൽ ഞമ്മളെ ദിവസം നമ്മളെ ഭക്ഷണത്തിലെ എലവർഗ്ഗങ്ങൾ ഉപയോഗിക്കണം നോക്കണം ഇപ്പൊ എന്തേലും കൊണ്ടന്ന ഉണ്ടെങ്കി ഉണ്ടാക്കിട്ടും ഒരു ബാത്തിരിക്കുക ആൾക്കാര് ഞാൻ എന്തേലൊക്കായ ഞാൻ മൂന്നാ തൊടുക്കണ്ടറങ്ങോ എന്തേലൊക്കെല്ലാം കൊണ്ടന്നിട്ടുണ്ടാക്കും ഇപ്പം മായൊക്കെ ആവുമ്പോ പിന്നെരു മാണ്ടെ എന്തേലൊക്കെ അലളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് ജീരന്റലളും. ന്നൊക്കെ പച്ചക്കറി പിന്നെ ഉണ്ടാക്കിന്ന് പക്ഷെ ഇപ്പ മരത്തിന്റെ കൂടില് പ്പ മഴൊക്കെ ഉണ്ടാവൂല്ല.
പിന്നെ പച്ചക്കറി ആയിട്ടില്ല അങ്ങനെ മുരിങ്ങ പപ്പായ അങ്ങനെ ഫൂട്സാളൊക്കെ ഉണ്ട് ഡ്രാഗൺ സപ്പോട്ട ജാതിക്ക
അല്ലെ ആഹ ആഹ ശരി
രണ്ട് മൂന്നായിറ്റം ഉള്ള ചാമ്പക്കാള്ണ്ട് ആപിൾ ചാമ്പക്കന്റെ മോഡല് പല ഐറ്റം ഉണ്ട്
ഉം ആഹ
പിന്നെ അഭിയുണ്ട് ആ അങ്ങനെ കൊറേ ഐറ്റം പയങ്ങളുണ്ട് വേരുകൾ എന്തൊക്കെയന്ന് അറിയാത്ത തയ്യാളൊക്കെ കൊണ്ടുവന്ന് കുയിച്ചിട്ടിക്കുണു വല്യ വല്യ വെലെന്റെ തയ്യാള് ഇവിടെ ഇള്ള ആള അയിന്റെ ആൾക്കാരാണ് ആ ആളാണ് നഴ്സറി പോയി റംബൂട്ടാൻ കാഴ്ച്ക്കണ് കാലപ്പട്ടകണ് കഴിച്
നമ്മളെയി സ്ഥലുംവാണം ടെക്കെ സ്ഥ സൗകര്യണ്ട് കൊറവായ്തോണ്ട്-
ഉംഹ്
ചെലതങ്ങനെ ന്നാലും എനിക്കഷാട നമ്മളന്നേ ണ്ട
അടുത്തങ്ങനെ പോയൊക്കി ന്ന് പരിചയിച്ചത് ഉള്ളി
ആ ആഹ് ആഹ് ആഹ് കയ്യും ഇപ്പൊ ഒരു തക്കാളി ണ്ടായിക്ക്ണ് കൊറച്ചൊരു ഒരു ചെറിയൊരു മാങ്ങ പരിവത്തിലൊക്കെ അയ്ക്ക്ണ് വലുപ്പത്തില് അപ്പൊ അത് ത്ര വട്ടം പോയൊക്കും ചുവന്ന കളറൊക്കെ ആയി നിക്കുമ്പോള് രസല്ലേ.
ആഹ്
ഞമ്മളെന്നെ ണ്ടാക്കീട്ട്
എൻക്കതെ പോലെ ക്കെ കായ്ക്ക് മുരിങ്ങി കായ്ക്കാത്ത മുരിങ്ങക്കണ്ടപ്പോ മുരങ്ങക്കായൊക്കെ മൂത്ത് നിക്ക്ണ്ട് മേലെ പോയിട്ട് കൊറേയിണ്ടാരുന്ന് ഇപ്രാവിശ്യം. മുരിങ്ങക്കായി കണ്ടമാനം പ്പാർക്കും വേണ്ട. മഴൊക്കെയപ്പോ അയ്ൻ മേലെടക്കാനും പറ്റൂല.
ആഹ് അയിന് ര് സീസൺ ണ്ട് ലെ നോക്കാനയിട്ട്.
ആഹ് ഇപ്പൊ പ്പോ ക്കെ കായ്ച്ചു. പറ്റൂല
ആഹ് ങ്ങളെ വീട്ടില് ഉമ്മീം പ്പിയ് എല്ലരുണ്ടോ?
ആ ഇന്ക് ഉമ്മി പ്പ ക്കെ വഷ ഇവിട്ല്ല്യാ എവിടാ ഞാനും ഹസ്ബൻറും മക്കളും ഒറ്റയ്ക്കു. ന്നാ ആയിക്കോട്ടട്ടാ?
ആഹ് ന്ന ശരി.